ആഹ് വിശേഷോ കേക്ക്ണില്ലേ?
ആഹ് കേൾക്ക്ണ്ട്. ന്തൊക്കെയുണ്ട്?
എന്താ അങ്ങനെ പോണ്.
അ ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചു. അവം കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ്ഡയിച്ച്. ഇന്നെന്താ സ്പെഷ്യലൊക്കെണ്ടാക്കിനെ?
മോളൊൺന്നോ?
ഇല്ല ഒൺനീല്ല മോളൊർങ്ങാ.
ഏഹ് ഏഹ് ഏഹ്
ഉം ന്നെന്താ സ്പെഷ്യലൊക്കെ ണ്ടാ
ഇന്ന് സ്പെഷ്യലൊന്നു വെച്ചിട്ടില്ല ഞായറാഴ്ച വെക്കാ കരുതി. ക്ക ന്ന് വെള്ളിയൊക്കെയാണ്.
ഏഹ് ശരി
പിന്നെന്ത് നിങ്ങള്ക്കെന്താ സ്പെഷ്യലെന്തേണ്ടോ? ആഹ് ബിരിയാണിയൊക്കൊറ്റക്ക് വെക്കോ?
ഞാൻ വെച്ചതല്ല മൂത്തച്ചിണ്ട പോള് വെച്ചതാ അപ്പൊ പിന്നെ
ഇയാള് ഫുഡൊക്കെ വെക്കോ?
ആഹ് വെക്കും ഞാനിനീ ഞങ്ങൾ രണ്ടാള് ള്ളോണ്ട് രണ്ടാളൂടി ങ്ങന
ഒരുമിച് ആഹ് ആഹ് അതുകൊണ്ട് ഹെൽപ് ചെയ്യൻ ന്താ പണികൾ പെട്ടെന്ന് കഴിയും
ആഹ് അതെന്നെ ഞാൻ അകംഅടിച്ചേരി മുറ്റടിച്ചേരി തോടക്കും ഓള് അടുപ്പത്ത് നോക്കും
ആ ആ ആ
അപ്പൊ പിന്നെ ആ അമ്മുണ്ട്, പിന്നെ പാത്രം മൊറാന് അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ എടുക്കല്ള്ളു
അല്ല വീട്ടില് വേറെ ആളുണ്ട് മുത്തേച്ചി ആ മുത്തേച്ചി അങ്ങനെ ക്കെ ഉണ്ടാവുമ്പോ നമ്മൾ ഓലാണല്ലോ അധികം പി അടുക്കളേക്കൊക്കെ വരില്. നമ്മൾ അടിചേരി തെടുക്കാനൊക്കെ നമ്മൾ ചെയ്യുക മുത്തച്ചി എല്ലാം ഉണ്ടാക്കുവോ ഫുഡ് ഒക്കെ ഉണ്ടാക്കുവോ
ആഹ് മൂത്തച്ചിഎല്ലൊം ഉണ്ടാക്കും ഞാനും ഉണ്ടാക്കും ഓളില്ലാത്തപ്പോക്കെ ഉണ്ടാക്കുള്ളൂ
ആഹ് ആഹ് ആഹ്.
പിന്നെ ഓള്ണ്ടാവുപോ ഓളന്നെ ഏറെം ഇണ്ടാക്കല്. പിന്നെ.
എങ്ങനെ ഇങ്ങള് ബീഫ് ബിരിയാണി എങ്ങനെ വെക്കല്?
ഇങ്ങള് ഫുഡോക്കെ ഇണ്ടാക്കൂലേന്ന് ചോയിക്ക.
ആഹ് ഇണ്ടാക്കും. ഞാനൊറ്റക്ക ഇന്റെ വീട്ടില് അവടെ ഹസ്ബന്റെ വീട്ടില് ആകൊരു മോനേ ഒള്ളൂ. മോനും മോളൊള്ളു. ഞങ്ങളൊറ്റക്ക മ്മള് എല്ലാതുണ്ടാക്കും. മന്തി ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ലട്ടോ മന്തിയൊക്കെ ഓർഡർചെയ്യാ കൊണ്ട് കടേന്ന് കൊണ്ടുരാന്നൊള്ളൂ ബിരിയാണി അങ്ങനെക്ക കബ് സ അങ്ങനൊക്കെ വെക്കും ന്നല്ലാതെ മന്തി ഇത് വരെ ഞാൻ വെച്ചിട്ടില്ല. മന്തിഒക്കാവുമ്പള് പിന്നെ കടേക്കാണ്ട് ഓർഡറിയ്യ. കടേക്ക് ഓഡർയ്യ കൊണ്ട്ര അങ്ങനെണ്.
ഏഹ്. അത്ശരി.
നിങ്ങളെക്കോക്കോ.
ഞാന് ആഹ് മന്തി ഫ്രൈഡ് റൈസ് ഇൻക്ക് പിന്നെ അങ്ങന്ത്തെ ഫു ഡാ ഇഷ്ടം.
ഏഹ്.
അപ്പൊ പിന്നെ ഞനെല്ലോം ഇണ്ടാക്കും ഇൻക്ക് ഈ വെറുംചോറ് വല്യ താല്പര്യല്ല.
ആഹ് ആഹ്.
അപ്പൊ എങ്ങനെങ്കിലൊക്കെ ഞാൻ റെസിപ്പി എവിട്ന്നേലൊ ക്കെ യൂട്യൂബ്ന്ന് എവ്ട്ന്നേലൊക്കെ കണ്ടെത്തി അങ്ങനെ എന്തേലൊക്കെ ഇണ്ടാക്കു. ഉം യൂട്യൂബ് ഉള്ളോണ്ട് അതന്നെ യൂട്യൂബ് വല്യോരു ഉപകാരപറയ. ഇൻക്കാണെങ്കി അങ്ങനത്തേ പറ്റൊള്ളൂ കുട്ടെളെ പറയല്യ വല്യോ നമ്മള് തള്ളാർക്കന്നെ ഉം അതന്നെ.
വേറെ വെറുംഞോ ജൊറണങ്കി ഓലെ മൊഖം തന്നെ വാ
ഉം വെറുംഞ്ചോറ് അയ്ക്ക് വല്ലേ വേറെ എന്തേ ഒണക്കമീനോ അങ്ങനെ എന്തോലാണെങ്കി പറയുംവാ
ആഹ് ഇന്നാ പിന്നെ തീരയും അടുക്കളേക്കെത്തൂല.
ഉം പിന്നെ വേറെന്തീലൊക്കെ ആണ്ന്ന്ണ്ടെങ്കി. കൊയ്പ്പല്ലറിയാ മീനോ അങ്ങനെന്തെലൊക്കെ ഇണ്ടെങ്ങി കൊയപ്പല്യാ വെറും ജോറ്. പിന്നെ കൊറെ ഉപ്പേര്യോക്കെ ഇണ്ടേലും പ്രശ്നല്ല ഇതൊന്നും ഇല്ലെങ്കി പിന്നെ പറയുംവാണ്ട.
ഇങ്ങളെങ്ങനെ ബിരിയാണി എങ്ങനെവെക്കല്.
ബിരിയാണി. ബിരിയാണി എന്താ ചിക്കനൊക്കെണെന്ന്ണ്ടെങ്കില് അമ്മള്. ഈപൊ ഉം പൊരിച്ചാണ്ട് അങ്ങനെ ഇണ്ടാക്കൊല്ലോ. മസാലക്കെ ഇട്ടാണ്ട് ആഹ് ഫ്രൈ ചെയ്ത അങ്ങനെ ഇണ്ടാക്കി നല്ല ടേസ്റ്റല്ലേ.
അങ്ങനെവുമ്പോ വെള്ളണ്ടാവൂലേ പിന്നെ അടി ഒരു. മൻ അല്ലെങ്കിലൊരു മഞ്ഞള് പിടിക്കാത്ത ഒരു വെള്ള കളറായി. ക്കാരം ഒന്ന് ഫ്രൈയ്യിതാലെ ആഹ് ചിക്കൻ കാണാൻ തന്നൊരു. കാണാൻ നല്ല രസാ ണ് പിന്നെ തിന്നാനും വേറെ രസമാണ്
റ്റ്ണ്ട് അറിയാ. മസാലയൊക്കൊക്കെ ഒന്നും കൂടി ഞമ്മളയ് പൊരിച്ചാണ്ട് അയിന്റെ എണ്ണ ആഹ് ചോറ്റിക്കന്നെ പാരും. അപ്പല്ലേ ടേസ്റ്റ്ല്ലേക്കാരത് കൊറച്ച് ചോറ്റ്ക്കും വാരും കൊറ് ച് ആഹ് മസാലേക്കും പാര അപ്പൊ നല്ലെ രസാണ്. ആഹ് എണ്ണ ആദ്യപ്പോരിക്കുംമ്പോ തന്നെ തോനെണ്ണി പാരും.
ആഹ് അതോണ്ടല്ലേ പാരണ്ടങ്കി ഇണ്ടാവൊള്ളൂ അല്ലാതെ കൊറച്ച് പാർന്നാ പിന്നെ ഫുള്ളേ. ചിക്കൻ പിടിച്ചതേ ഇണ്ടാവൊള്ളൂ പിന്നെ ഇണ്ടാവൂലല്ലോ.
അപ്പൊ എന്താ പറയാ തോന വാർന്നാല് പിന്ന വരേണ്ടാവുള്ളു ഇഹ് ഇങ്ങള് പറഞ്ഞമായ്രിയെ ഞാനൊക്കെ ചിക്കാനന്ന് കുട്ച്ചീർക്കും ഹ് ഹ് ഹ് ഉം ഞങ്ങളങ്ങനെന്ന ഇണ്ടാക്കല് തോനീം പിന്നെ ബീഫ് ഇണ്ടാ ക്കാണെങ്കി നമ്മള് വേവി ച്ചാണ്ട് അയ്ക്ക്ടലില്ലേ ആ ആണ് കുക്കിച്ചാണ്ട് ആഹ് കു ക്കർല് വേവിച്ചാണ്ട് പിന്ന മസാലെക്കെ ഇടലു ഇന്നിപ്പ ബീഫാണ്ടാക്കിയ അപ്പ അങ്ങനെ ഇണ്ടാക്കിയേ
ആഹ് അ
പിന്നെ ചിക്കനക്കെ ആണെങ്കി അങ്ങനെ ഒണ്ടാക്കും ഇനിയോ ഏതുല്ലെങ്കില് തേങ്ങാച്ചോറും കോയ്ക്കറിങ്കിലും മാണം വെറുംചോറിഷ്ടില്ല ഉം എങ്കി തേങ്ങാ ചോറ് ഇങ്ങക്കറിയില്ലേ ഇങ്ങൾ ഇണ്ടാക്കെ അല്ലേ ഏഹ് ചെല വാത്ത്ക്കൊന്നും അറീല അപ്പ അതെ ചോയ്ച്ചെ
ചെലല് പലലും പലമാതിരിണ്ടാക്കെ തേങ്ങാച്ചോറ് പറെമ്പള് ഇങ്ങളെങ്ങനാ ഇണ്ടാക്കല്
ഞങ്ങള് തേങ്ങാച്ചോറ് മറ്റെ ചീരുള്ളിം തേങ്ങെം ഉല്വേം ഉപ്പുട്ട് വെള്ളം തെളപ്പിച്ചിട്ടയ്ക്കരിട്ടാണ്ട് ആ മ് എത് ഹെയ്
ആഹ് ചെല ഭാഗത്തൂട മഞ്ഞള്ടും ഞങ്ങളെ അ വീട് ഞങ്ങള വീട്പ്പ വേറെ വെ ച്ചതങ്ങള് അയൽ തറവാട് വീട് അടെ അടിലന്നെണ്ട് അപ്പൊ ആ വീട്ട്ല് പ്പ വാടെക്ക് നിക്കണ ആൾക്കാര്ണ്ട് ഓര് വയ്നാട്ട്ലാര്ന്നു എന്നട്ടെ ഓല് ഒര് ദോസം ക്ക് അ തേങ്ങാ ചോറ് വെച്
ആവോ അങ്ങട്ട് ഇടല്ണ്ട് ആ വാത്ത്ക്കൊക്ക ഇടല്ണ്ട്
അപ്പ ചോയ്ച്ചപ്പ ഓല് പർഞ്ഞു ഇങ്ങനെ വ
ആഹ് ഓല ഭാത്ത്ക്കങ്ങനെ വെക്കല് അറിയ അഹ് ഉ ഇവട്ത്ത ഉമ്മാന്റ അനിജെത്തിനെ കെ ട്ടിച്ചതങ്ങട്ട അവ്ട പോയാല് അവ്ട്ത്ത തേങ്ങാ
മഞ്ഞ കളർ പിന്ന ചെല സ്കൂള്കള്ലെക്ക തേങ്ങാച്ചോർ പിന്ന മാള് സ്കൂൾക്ക്കൊണ്ടോകണ ഗവൺമെന്റ് സ്കൂളാണ് ത് തേങ്ങാ ചോറെനിയാലും പറെം ഒ മഞ്ഞ കളർല തേങ്ങാ ചോറെനീന്ന് പ പ്പം അവ്ടെക്ക മഞ്ഞപ്പൊടി ഇടും തോന്ന്ണ്ട്
ശരി അല്ല മഞ്ഞള് അമ്മളെന്ന് ഭക്ഷണത്തിലും ഇപ്പോടുത്തണെ നല്ലാണ് ദഹനത്തിനൊക്കെ
നല്ലതാണ്. പഷെ ചെലർക്ക് തേങ്ങാചോർക്ക് മഞ്ഞള് ഇഷ്ടല്ല.
ഏഹേ ഏഹ് തേങ്ങാ ചോറ്റ്ക്കൊന്നു ഇടല്ല. ഞങ്ങള് ഈ ക്യേബേജ് ഉപ്പേരിവെക്കുമ്പോ അയേമാരി അമ്മളന്ത് ആ ക്യാബേജ് ഉപ്പേരിപു ഒക്കുമ്പക്കണ്ട് ഇടല്ണ്ട് മഞ്ഞപ്പൊടി. പിന്നെ എന്തെങ്കിലു ചേമ്പ് കറിവെക്കുമ്പം താളിച്ച് കറിവെക്കാണെങ്കില് ഉരുളക്കിഴങ്ങായ് അയ്ക്കൊക്ക്. മഞ്ഞപ്പൊടി ഇട്
ആഹ് അതിക്കൊക്കെ ഇടും.
ഇന്റ അമ്മായ്മാക്കൊന്നു ഈ മഞ്ഞപ്പൊടി ഇഷ്ടന്നെ ഇല്ല ഉം ഉം. അയ് ഇന്റ അമ്മായ്മ ഇണ്ടാക്കുന്നൊര് കറി ഇണ്ട്ട്ടൊ. ആഹ് ഇന്റെ അമ്മായ്മ ഇണ്ടാ ക്ക്ണൊര് കറി ഇണ്ട്. ഈ മറ്റെ അയ്ലന്റെ തലെല്ലെ.
അഹ് അഹ് ആഹ്
അത് വെറും പച്ചമൊളകു ഉപ്പുട്ടാണ്ട് വേവിച്ചാണ്ട് തിന്ന ഇമ്മേ ഇച്ചത് കണ്ടാ തന്നെ ഓർക്കാൻച്ചാം വെരും. ഇങ്ങള് തിന്നൊ അങ്ങനെ.
മഞ്ഞപ്പൊടി ഇട്ടിട്ട്ള്ള ഈ മീനെക്ക കാണാ അറപ്പല്ലെ.
എത്തു ഇല്ല മീനില് ഒര് സംഗതി ഇടൂല. ഒരു പൊടി ഇടൂല വേറും ഉപ്പും പച്ചമൊളകും ലാസ്റ്റെര് തുള്ളി വെളിച്ചെണ്ണ ഉറ്റിച്ചും. അയ്ന്റെമ്മാ. ആഹ് അങ്ങനൊക്കെ ഇവെടെ കയ്ക്കല്. ഇന്റെ അമ്മായ്മ ഞാനത് ഇവ്ടെ വന്ന പ്പ കണ്ടപ്പോ അഹ് ഇച്ച് കണ്ടിട്ടെന്നെ അറപ്പ്. പിന്നെ തിന്ന്ണ പറയാണ്ടോ ആ ഈ മീ പച്ച ച്ചെയ്ക്കുലേ.
അതാണ് പച്ച ഒന്നും ഇടാഞ്ഞാല്. എഹ്.
അയ് അന്നാ ആയിക്ക നന്നില്ല അതൊക്കെ ഇബെട്ത്ത റെസിപ്പികള്റ്യ
ഓരോരുത്തര് ഓരോത്. നമ്മുക്കത് അനുകൂലിക്കാൻ കഴിയൂല. അങ്ങനെയുള്ളതൊന്നും. ഉഏ
ഇച്ചല്ലീ തന്നെ ഈ മറ്റെ ഇപ്പും മൊളു ഇല്ലാത്ത സാധനം തിന്നാൻ കജൂല.
എനിക്ക് അങ്ങനെ ചേലായിക്കാണും ഇങ്ങളെ വീട്ടില്.
ആഹ് ഇൻക്ക് ആ എരും മാണം നല്ലോണം. ഉം അങ്ങൻതൊരി
കുട്ടിക്ക് പറ്റും. എരൊക്കെ പറ്റൊ.
ഇല്ല ഇന്റെ കുട്ടിക്ക് കൊറ്ച്ച് പറ്റും. ഞാ അപ്പ ഇപ്പം ഇൻക്ക് അങ്ങനെ ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷാണ് തോനെ എരു ഞാൻ കൂട്ട് ട്ടീല.
ആഹ് ആഹ് ആഹ്.
പ്രസവത്തിന് മുന്ന് ഇൻക്ക് നല്ലോ എര്യോണ്ടിനി. നല്ലോ ഉപ്പുംമാണം.
ആ ഉപ്പ്. ഏ ഉപ്പും എരു കോവ ഏതായാലും പേടിയാണ്. പിന്നെക്ക്
ഉം. ഇല്ല ഇപ്പൊ ഞാൻ നോർമ്മല. കാര് ണം കുട്ടിക്ക് ത്തിന്നാ കൊടുക്ക്ണായതോണ്ട്. കൊറ്ച്ചീചെ ഇടലൊള്ളു. ഇന്നാലും ഓന് പിന്നെ ഓന് പിന്നെ വേറെ സ സപ്പ്റേയ്റ്റ് നമ്മള് ഇതേമാതിരി ഇണ്ടാക്കണം. അപ്പ അയ്ലും നല്ലത്.
മീൻല് മൊളകിടാതെ മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് പൊരി ച്ചഅത് അയ്നായിട്ടിൻ നല്ലെത് കൊറ്ച്ച ച്ച്ഇതാക്കി എല്ലാർക്കും ഒരുമിച്ച് ഇണ്ടാക്ക. അങ്ങനെ സപ്പ്റേറ്റ് ആ ഇത് നമ്മൾ ശീലാക്കി പ്പിച്ചാ പിന്നെ നമുക്ക് എന്നും അങ്ങനെ ആയി
എന്നും അങ്ങനെ കൊടുക്കേണ്ട്യേരും. പിന്നെ പയന്നും കലാകാലും ഇപ്പം അമ്മക്ക് അങ്ങനെ കഴിലല്ലോ.
നമ്മളൊരു പണി ബേം പെട്ടെന്ന് കഴിച്ചാ കരുത അല്ലാതെ ഇത്. ഒരുപാട് ക ഇത് ങ്ങനെ ഇണ്ടാക്കാൻ നിന്നാ അയിനേ ഒയിവ്ണ്ടാവ് അടുക്കള പനി കഴിഞ്ഞിട്ട് ട്ടല്ലെങ്കിൽ പിന്നെ മ്മക്ക് പണി
ആഹ് ഞായി അട്ക്കള പണി പ്രത്യേകച്ച് പാങ്ക കൊടുക്കണന് മുന്നൂടി കയിഞ്ഞിലെങ്കി ഒരു പന്ത്രണി ആവുമ്പോക്കക്കി മിനിമം കയ്യണേ കഴിഞ്ൽങ്കി പിന്നെമക്ക് ഇങ്ങനെ കെടന്ന് ആ അയിനു മാണ്ടി ഞമ്മളെ വരെ പോയലെ വെയ്നാരാവും കുൾ ച്ചണെങ്കിന്നെ ള് ങ്ങ അങ്ങൻന്നെ.
ആഹ് ഞങ്ങളെ വ്ടുതോലൊക്കെ അങ്ങനെ തന്നെയാണ് ഇവിടെ വന്ന നേരം വെ ഗും പക്ഷെ അവിടെ എത്തിയല് ഫോം വിളിച്ച്മ്പളെ ആഹ് ഫോം വിളിച്ചുമ്പോ പണിയൊക്കെ കഴിഞ്ഞു അർഞ്ഞിരിക്കും പക്ഷെ ഇബടത്തെന്നാ പർ ന്നാള് നേരെ പോക്കാ
അത് പിന്നെ അയിന്റെ ന്റത് അങ്ങനെ തോന്നണ് ഉം അഹ് ഞമുക്ക് നമ്മളെ വരെ പോയള്ളര്സ് സ്വാതന്ത്യം മാത്രം ഉം.
ഏത് ചെറുതായാലും വലുതായാലും ഞമ്മക്ക് നമ്മളത് സ്യർഗാണ് അവിടെ വീട്ടിലാരല്ല ഏട്ടത്തിളൊക്കെണ്ടോ
ഇൻക്കോ ഇല്ല ഏട്ടത്തിന്നുംല്ല എനക്കവിടെ നാത്തൂമാരുണ്ട് മെയിനായിട്ട് അനിയത്തിണ്ട് ഇന്റെ മ്മ മരിച്ചാണ്ട് ഇന്റെ വാപ്പ വേറെ കല്യാണംയിച് പ ഏഹ് ഇൻക്മ്മല്ല അപ്പൊ അയിലൊരു അനിയത്തിണ്ട് മ്മാക്ക് കിഡ്നി ഫെയിലിയറേനി
തന്നെ അപ്പം ഈ ഈ ഒരു പെൺകുട്ടി മാത്രേ ഉള്ളൂ
ആഹ് ഞാൻ മാത്രേ ഉള്ളൂ ഉമ്മച്ചിക്ക്
ഉം. ആണ് ആങ്
ആങ്കുട്ട്യെള് ഇൻക്ക് ഏയ് അങ്ങളമാര്
ഏഹ് ഏഴാങ്ങളണ്ടോ?
ആഹ് ഇന്റെമ്മാക്ക് ആറെണ്ണം.
ആഹ് ആഹ്.
പിന്നെ ഞാനും ഞങ്ങള് ഏയുട്ടേളേന്നു. ഇന്റെമ്മച്ചിക്ക്
ആഹ് ആഹ് ആഹ്
ഇൻക്ക് അഞ്ച് കാക്കാരും ഒരു അനിയനും.
അപ്പൊ എ എങ്ങനെ എപ്പളാണ് മര്ച്ച്?
ഞാ എാട്ടാം ക്ലാസ് പഠിച്ച്മ്പോ.
തന്നെ?
ഇൻയും പയിനഞ്ച്ചീസായിട്ടൊള്ളൂ സ്കൂള് തൊർന്നാണ്ട്.
യോഹ്
എട്ടാം ക്ലാസ് യാൻ പുതിയേ സ്കൂള്ല് പഠിച്ചാ പോഉമ്പോ.
ഏഹ് ഏഹ് ഏഹ്
സ്കൂളൊർന്ന് പയിനൻജീസായിട്ടൊള്ളു അപ്പോക്കും മരിച്ച്ണ്
ഉം. ട്പ്പല്ല ഇമ്മ എങ്ങനെണ്ട്?
ഇപ്പള്ള ഇമ്മക്കെ പാവന്നെ കൊഴപ്പൊന്നുല്ല. പിന്നെപ്പോനി എത്രായാലും ഞമ്മളമാര് ഇപ്പ അവര്ട്ട്ണ്ടാവൂല്ല. ഇന്നാലും കൊയപ്പല്ലറയാ. അയിനെക്കൊണ്ട് ഉപദ്രവൊന്നുല്ലാറയ.
ഇല്ലാത്തോൽക്കല്ലേ അറിയുള്ളൂ പറയാ.
പിന്നെ പിന്നെപ്പോ ഞമ്മളൊക്കെ ഞമ്മളെ കാര്യം നോക്കാ മാത്രം മ്മളായില്ലേ?
ആഹ് ആയില്ലേ ആഹ് പക്ഷെ എന്നാലും എട്ടാം ക്ലാസ്ല് പഠിക്കുമ്പോറീമ്പളേ ഇണ്ടെങ്കി ഞമ്മക്ക് ഒക്കത്തിനും ഇമ്മ വാണ്ടീന് ഇല്ലെങ്കി ഞമ്മക്ക് വാണ്ടാണും.
ഞാ ഇന്റെ മോന് പ്രസവിച്ചട്ന്ന സമയത്താ ഞാൻ നല്ലോം കഷ്ടപ്പെട്ടെ. കാരണം ഞമ്മക്ക് ഞമ്മളെമ്മാരാകുമ്പോ ഞമ്മളോട് കണക്കൊന്നും പറീല്ലല്ലോ? ഇതും കണക്കൊന്നും പറീല്ല ഇന്നാലും ഞമ്മക്കങ്ങനൊരു എടങ്ങേറ ഞമ്മളെ കൊണ്ട് ഓല് ട്ടാവ്ണ്ടോ ഞമ്മള് കാരണോല് അനുഭവിക്ക്‌ണ്ടോ ന്ന് ആ എന്തെങ്കിലും ഒര് പിരാക്കണ്ടോന്നൊക്കെ അമ്മക്ക് ങ്ങ് തോന്നോല്ലോ ഉം ആഹ് ഇന്നാലും മ്മക്ക് തോന്നും. ഓലമ്മളെ കൊണ്ട് എടങ്ങാറാവ്ണ്ടോന്ന് ആ ഇന്നാ ശരി ഓക്കെ. ഇതെന്താ കട്ടാക്കാം കയ്യാത്ത്? യ്യോ കട്ടാവ്ണില്ല്യ. അയ്യോ